ഹലോ
ആ ആ
ഹലോ എന്താ വർത്താനൊക്കെ നല്ലതന്നെ ആഹ എന്താ പരിപാടി
ഒന്നുമില്ല അവിടെ അങ്ങനെ ഫുഡ് ഒക്കെ റെഡി ആക്കിയായിരുന്നു
ഏ എന്തേലും പ്രത്യേകണ്ടോ സ്പെഷ്യലുണ്ടോ
ഇല്ലില്ല സ്പെഷ്യൽ ആയിട്ടീന്ന് ഒന്നുമില്ല ഇന്ന് ഇവിടെ ഉള്ളതന്നെയിട്ടുള്ള പച്ചക്കറികളൊക്കെട്ട് വെച്ചാണ്ടരു ഉപ്പേരിയും സാമ്പാറൊക്കെ ആട്ട് അങ്ങനെണ്ട്
ആ ശെരി പിന്നെന്താ ഫുഡ് പച്ചക്കറ്യോക്കെ ങ്ങള് ഇണ്ടാക്കണതാ
ആ ഞങ്ങള് ആ ചെറുതായിട്ട്ണ്ട് കൃഷികളൊക്കെ ഇണ്ട് ചെറുതായിട്ട് ഈ വെണ്ട മത്തന് എളവന് കുമ്പളം അങ്ങനത്തെ ചെറിയ ചെറിയ കൃഷികൾ അങ്ങനെ കൊറച്ച് നമ്മളെ വീട്ട്ക്ക് ആവശ്യായിട്ടുള്ളങ്ങാ
ആഹ് ആ ആഹ് ആ ശരി പ്പൊ ഇനി മഴ ആയതുകൊണ്ടൊക്കെ ഇതായിണ്ടാവുല്ലോ
ആ അപ്പത്തെ മഴ കാരണത്താല് അത് പിന്നെ ഒരു ഏകദേശൊക്കെ വലുതായിട്ടുണ്ടായതുകൊണ്ട് ണ്ട് വല്യൊരു ചീച്ചല് പറ്റിട്ടില്ല ഈ മത്തന്റെ വള്ളി അങ്ങനത്തെനൊക്കെ ചെറിതായിട്ടുള്ള ചീച്ച ല് വെച്ചിട്ടുള്ളൂ അല്ലാത്ത വെണ്ട വെണ്ടന്റെ വെണ്ടക്കൻന്റെ മരം അങ്ങനത്തെനൊന്നും കൊയ്‌പ്പൊന്നും പറ്റിട്ടില്ല ഇപ്പൊ കൊറച്ച് മുന്നേ ആ കൊറച്ച് മുന്നെ ഇണ്ടാക്കിതായിരുന്നേ അതൊണ്ടാണത് ഒപ്പൊന്ന് വലുതായി വന്നീല എളുപ്പം വെച്ചതോണ്ട് ഉം എളുപ്പം വെച്ചതോണ്ട് കൊണ്ട് വല്യൊയൊരു കൊഴപ്പം വിഷയണ്ടായിട്ടില്ല
എ ഇവിടെം അങ്ങനെ തന്നാണ് പ്പേരിക്കും കറിക്കൊക്കെ ഞങ്ങള് ഇവിടെ ഇണ്ടാക്കാറാന്നാണ് പക്ഷെ ഒക്കെ ഇണ്ടാക്കിയഴിഞ്ഞ തൊടങ്ങനെ ഉള്ളു ഇനി മുളക്കണെള്ളോ ഇനി അപ്പൊത്തിന് മഴ പെയ്തത്
ഏ ആ ആ ആ ആ
അ അടിജിച്ച് പെയ്തിട്ടെ
ആഹ് ഇപ്പൊ ഒരു മൂന്ന് ദിവസായിട്ടുള്ളൂ പെയ്യല് തൊടങ്ങീട്ട് നല്ല മഴാണ് ണ്ടോ ഒരുവിധം ആ ഒരുവിധം സ്ഥലത്തൊക്കെ വെള്ളം പൊന്തിട്ട്ണ്ട്
ആഹ് ആ എല്ലോടത്തും ഉം ഇനി സാധനങ്ങൾക്കൊക്കെ വെല
ഇനിപ്പോ അത് ആ ഇനി പച്ചക്കറികളൊക്കെ വെല കൂടും
ഉം കിട്ടാനും ഉണ്ടാവൂല ഭയങ്കര വിലയക്കാറല്ലേ ഇനാറ്റേ
ഈ വെള്ളത്തെ മൂടിക്കാണ്ട് ഒക്കെ നാശനഷ്ടം വന്നൊണ്ട്ക്കും
ആഹ് നാശനഷ്ടങ്ങളും എ ഇനിപ്പോ എല്ലാ കേറ്റണതും ഇറക്കണതൊ ക്കല്ലാതാവും സാധനം എല്ലാം ചീയണൊണ്ട് സാധനം വെള്ളം തട്ടിക്കാണ്ടേ
സാധനങ്ങള് നന്നായി കിട്ടണ്ടേ ഓ ഇത് വല്ല്യൊരു കഷ്ടാക്കരപ്പ ഇത് ഇണ്ടാക്കണോർക്ക് ഇവിടുത്തെ നഷ്ടത്തിനാണ്പ്പത് ആ
ഏതാ ഞങ്ങളൊന്നും പീട് കടെന്ന് വാങ്ങലില്ല
ഏ ആ ഞങ്ങ ഞങ്ങളും ഇങ്ങനന്നാ ഇവടെ ഒരുവിതൊക്കെ ഞമ്മള് ഇവടെ കൃഷി ചെയ് തണന്നെ
ആ പയറ് കുമ്പളങ്ങ അങ്ങനത്തെ ചീര ഒക്കെ ഉപ്പേരിക്കും കറിക്കൊക്കെ എന്നും കിട്ടും
ആ അതാ നല്ലതും നമ്മളെ ഹെൽത്തി ഫുഡ്ന്നാ അതൊക്കെ തന്നാണ് നമ്മള് കൃഷി ചെയ്താണ്ട് നമ്മള് ജൈവവളല്ലേ ഉപയോഗിക്കുള്ളൂ രാസ വളം ഉപോയോഗിക്കൂലല്ലോ
പൊറത്ത്ന്ന് വാങ്ങുമ്പോള് പെരും വെലയാണണും അതില് രാസകീടകൊക്കെ രാസകീടകം ഉപയോഗിച്ചാണ്ട്ള്ള ഓരോ ഇതല്ലേ ഇണ്ടാക്കാ ക്കണത് ഞമ്മള് ഞമ്മളെ വീട്ട്ത്തെ ഇവടെ ആട്ണ്ട് ആടിന്റെ ഏ ഇതൊക്ക ഉപയോഗിച്ചാണ്ട് വളം ഉപയോഗിച്ചു
ആഹ് ആഹ് അതാവുമ്പോ നല്ലോം സാധനം ണ്ടാവും ചെയ്യും
ആഹ് ണ്ടായാലും നല്ലോ ഉഷാറായി ണ്ടായിനു അയിന്റെടി കൂടെല്ലേ ഈ മഴ പെയ്തത്
ആഹ് ആഹ് ഇപ്പ എല്ലാർക്കും ഒരു നഷ്ടത്തിനുള്ള ഇടന്നെണ് ഇപ്പൊ ഇത് നമ്മളെപ്പോലെ കൊറേ ആൾക്കാര്ണ്ടാവൂലോ കൃഷി ഉപയോഗിക്കുന്നതൊക്കെയിട്ട് പുറത്തുന്ന് ഭക്ഷണം കൊടുന്ന് കഴിക്കാത്തോലൊക്കെണ്ടാവണല്ലോ
ആഹ് ഞമ്മള ആരോഗ്യത്തിന് ഇപ്പോ നല്ലതന്നെണാണോ അത് മരുന്നടിച്ചാണ്ടുള്ള ഓരോ പച്ചക്കറി കഴിക്കണ്ടല്ലോ
ആഹ് ആഹ് അതെ അത് കേടാണ് മരുന്നടി ന്ന് പറഞ്ഞ തന്നെ അതൊരു കേടാണല്ലോ
ആഹ് ഭയങ്കര കേടാണല്ലോ ഞമ്മള് അത് കയിക്കണത് ന്നാലും നമ്മള് ചിലതൊക്കെമ്മള്
നമുക്ക് എങ്ങനെയാലും പുറത്തുന്ന് ഒന്ന് ഒന്ന് രണ്ടെണ്ണം ഞമ്മള് എങ്ങനെയാലും പൊറത്തുന്ന് വാങ്ങാതെ കഴിഞ്ഞൂടൂലമ്മക്ക് വാങ്ങേണ്ടി വരും
ചുടുവെള്ളത്തിലിട്ടു കാണ്ടൊക്കെ കഴുകണം ഉം ശരിക്കും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടുകാണ്ട് ഉം ഇങ്ങനെ പോയാല് കടേന്ന് വാങ്ങണ്ടി വരും അയിന് മാത്രള്ള മഴ മ് നശിച്ചാലും മഴോണ്ട്
അതെ മഴപെയ്ത അങ്ങനെന്നെ
ഉം മ്മ് മഴ പെയ്താ പിന്നെ അങ്ങനെ തന്നെയാണ്. ഞ്ഞി മയക്കാലായ അങ്ങനെന്നെണല്ലോ
ഞ്ഞിപ്പോ കൃഷിമെക്കൊന്നും നോക്കിട്ട് കാര്യല്ല. ഈ വെള്ളം നിക്കാത്ത ഏരിയകള്ണ്ടെങ്കി അവിടെ കൃഷി ചെയ്യാവും ഏറ്റവും നല്ലത്.
വേനൽക്കാലത്ത് കൃഷി ചെയ്യുമ്പോചാരിച്ചു വെള്ളം തുള്ളില്ലചാരിച്ചു. വള്ളം കിട്ടാഭയങ്ക
ബുദ്ധിമുട്ടാവും ആഹ് വെയിലാ മഴ പെയ്താ പിന്നെ വെള്ളത്തിന്റെ വെള്ളം പൊങ്ങിയാണ്ട് ലേ
വെൾ ആഹ് കൃഷിയൊക്കെ ന നശിച്ചു പോവു എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ്.
ആഹ് ആഹ് വെള്ളത്തിന്റെ നേര് വെള്ളോം വേണം ന്ന വെയിലിന്റെ നേരത്ത് വെയിലും വേണം പറഞ്ഞ മാതിരിയാണ്
ആഹ് അത് ശരി ഇന്നിപ്പോ എന്താ ഉപ്പേരിക്കെന്താ കറിക്കെ ആയോ
ആഹ് ഇന്ന് വെണ്ടണ്ട് വെണ്ട വെണ്ട പൊരിച്ചിട്ടുണ്ട് പിന്നെ കോവ ക്കെ ഇണ്ടായിനു അത് ഉപ്പേരിച്ച് പിന്നെ സാമ്പാറ് അല്ലറ ചില്ലറ സാധനങ്ങളൊ ആഹ് എല്ലാ ചില സാധനങ്ങളൊക്കെട്ടാണ് ഇപ്പ സാമ്പാറും വെച്ച്
ആഹ് അങ്ങനെ ഇണ്ടായ നമുക്ക് പെട്ടെന്നൊക്കൊരു ആവശ്യത്തിന് വേ ഇണ്ടാക്കാനും സുഖാണ്
ആഹ് ഈ നേരം വെളുക്കുമ്പോ ഈ കറിക്ക് ഇങ്ങനെ ആലോചിച്ച് നിക്ക് ണ്ടല്ലോ മുറ്റത്തുണ്ടെങ്കി ഞമ്മുക്ക് അതീന്ന് പറിച്ചു കൂട്ടി പെട്ടെന്ന്ണ്ടാക്കാലോ
ആഹ് കറിക്കെന്താ ഉപ്പേരിക്കെന്താണെന്ന് നിക്കണ്ടല്ലോ
ആഹ് നേരം വെളുത്താ ഞമ്മക്ക് പണി നമ്മളെ ജോലി പെട്ടെന്ന് തീർക്കാ ഞമ്മക്ക് അങ്ങനെവുമ്പോ വീട്ടില് ഇണ്ടായാല്
അയ് ശരിയാണ്
ഉം
പിന്നെ എന്തൊക്കെയാണ് ആഹ് ഇന്ന് നല്ല മഴയാണ് ഇതി ഇസെല്ലാം മഴക്ക്‌ കു കൊറവണ്ടായിനു ഇപ്പൊ നല്ല മഴയാണ് ഇന്നും ഇന്നലേം ക്കെ ആയിട്ട് ഇന്നലെ നല്ല കമ്മിയുണ്ടായിന്നു ട്ടോ ഇന്നാണ്. ഇന്നു ഫുൾടൈം മഴന്നെ.
ആ ആ ശരി. ഇവിടൊന്നും ഇതുവരെ പെയ്തിട്ടില്ലേനി ഇപ്പ ചെറുതായിട്ടൊന്ന് പെയ്ത് അത് പോയിം ചെയ്ത്
ആ അയ് ശെരി ഇവിടെ ഇപ്പൊ മക്കളൊക്കെ സ്കൂൾക്ക് പോയാറേ മഴ പെയ്യല് തൊടങ്ങിയത്. മഴണ്ടാവും മദ്രസേം സ്കൂളും
ഔ അവർക്കും നല്ല ഒരു ബുദ്ധിമുട്ടാവും. മദ്രസക്ക്‌ എങ്ങനെയായാലും നമ്മള് നടത്തി പറഞ്ഞേക്കേണ്ടി വരും. സ്കൂള്ക്ക് പിന്നെ സ്കൂൾ വാഹനങ്ങളും ഇല്ല അതുകൊണ്ട്
സുഖാണ് ഓല്ല നമ്മള് ടെ അടുത്തന്നങ്ങട് കേറ്റിയാ മതി. സ്കൂള് പോയിട്ടല്ല എറങ്ങണ്
ആ അതെ ഇതിപ്പോ ഈ മഴയും മക്കക്കൊരു കൊട ചൂടി പോക്കും അതാ അതിലേറാണ് ഇവിടെന്നും നീ എണീക്കാൻ പറ്റൂല
ആ വലിച്ചുണ്ടാക്കി വേണം
ആ സ്കൂൾക്ക് പോകണ്ടേ ച്ചാ പോകണ്ടാറിയും. മദ്രസക്ക് പോണോച്ചാ പോകണ്ടാറയും.
ആ അതന്നെ ഇപ്പ മഴ ആയതോണ്ട് കുട്ട്യാളെ പറഞ്ഞിട്ടും കാര്യല്ല്യാ. നമ്മൾ ആ തണുപ്പായ ആര്ക്കായാലും എണീക്കാൻ തോന്നൂലേ.
തോന്നൂല അതാണ്, ചെറിയമ്മ പിന്നെ ചെറ്യ മക്കളും ചെറ്യ ക്ലാസ്സിലും ഒക്ക ആവുമ്പളേ
ആ ഓൾക്ക് ഒന്നാമത് വല്യ കു കുട്ട്യാളെ പോലല്ലല്ലോ ശീലം ആവണല്ലോ ഇഞ്ഞി മദ്രസ, സ്കൂളൊക്കെ
ആ അതെ
സ്കൂള് മാത്രേള്ളൂ. സ് മദ്രസെ ചേർത്തില്ലേന്നു. സ്കൂള് മാത്റേ ഉള്ളേയ്നു
ആ
ഇപ്പ രണ്ടും കൂടി ആമ്പേ ഇവിടേം അങ്ങനെ തന്നെ ഉപ്പേരിക്ക് ഉം ഉപ്പേരീം കറിയൊക്കെ ആയേക്കണ്. ഉം. കറി. ആ കറിക്ക് പിന്നെ ഞങ്ങളത് ഇതന്നെ തൊട തന്നെ കുമ്പളങ്ങൊക്കെണ്ടായിനു. അതൊക്കെ എടുത്ത് വയ് കറി വച്ചിന്. ഉ പ്പേരി, അതേപോലന്നെയാണ്. വെണ്ടക്കേന്റെ ഒരുപ്പേരിണ്ടാക്കി വെച്ചന്.
ഏ ആന് രസം. ഞമ്മള് വീട്ടിലുണ്ട, ഞമ്മള് വീട്ടില് സാധനം വെച്ചുണ്ടാക്കുമ്പോ അതൊരു വേറെ രസാണല്ലോ. നമ്മള് കൃഷി ചെയ്തുണ്ടാക്കിയ സാധനം, പച്ചക്കറി ഉപയോഗിച്ചോണ്ട് കുക്കെയ്യുമ്പോ ആ
ആ വളൊന്നുടാത നല്ല അടിപൊളി സാധന
ആ അതൊരു പ്രത്യേക ടേസ്റ്റുവാണ്.
ആ അവന് രസ് നല്ല രസോവാണ് തിന്നാനന്നേ കടേന്ന് വാങ്ങണേം കാട്ടി കടേന്ന് വാങ്ങണതിൽ ചെലതിൽ പുഴുക്കൾ ഉണ്ടാവും ഉള്ളില് കേടയിക്കാനും പൊറത്തേക്ക് ഒന്നും ഉണ്ടാവൂല്ല. ഫ്രൂട്ട്സ് ആയാലും ക്ക അങ്ങത്തന്നല്ലേ. വെറും മാങ്ങാ. ഉം. എന്തൊരു ഫ്രൂ ഒരു ഫ്രൂട്ടാണെങ്കിലും അത് ഏ ഉള്ള്, പൊറം നല്ലോണം പഴുത്തണ്ടാവും അകത്തൊന്നും സംഭവിച്ചിണ്ടാവില്ല.
ആ അതെ അതെ
ക്കും അങ്ങനെ തന്നന്നല്ലേ?
ആ ആ
ഏതായാലും പിന്നെ മക്
ഉപ്പരിക്ക് അല്ലെങ്കിൽ ചോ ആ മക്കള് പോവാണ് ചോറ്റിക്കാണ് ഒരു മീന് ചിക്കനൊക്കെ കൂട്ടുനേക്കാള് നല്ലത് ഉപ്പേരി തന്നെയാണ് അധികം ഉപ്പോരി കഴിയണടോത്തോളം കൂട്ടുന്നത് തന്നെയാണ് നല്ലത് നമ്മളെ ഹെൽത്തിന് ആ ഹെൽത്ത് ഇഷ്യൂ ആവുലേ അല്ലെങ്കില്
ആ കൊളസ്ട്രോളും അങ്ങനത്തെ ഓരോ അസുഖങ്ങളും ഉണ്ടാവുല്ലേ ഉം ഇത് ഞമ്മള് ഉണ്ടാക്കിയ ഞമ്മൾ പച്ചക്കറി ചെയ്ത് ഉണ്ടാക്കിയ സാധനത്തോണ്ട അത്ര ഇല്ല
ആ നമ്മള് വീട്ടിന് കൃഷി ചെയ്ത് ഇണ്ടാക്കണം പച്ചക്കറി ആവുമ്പോ നമ്മുക്ക് തന്നെ ത്തിയ ഫുഡാത്
ഉം ഇത് എന്ത് കാരണം പെട്ടെന്ന് നമുക്കൊരു ബ ഓടിച്ചെല്ലൻ നമ്മള് എടുത്തുണ്ടെങ്കി നമുക്ക് സുഖാണ് എന്ത് പച്ചക്കറിയാണെങ്കിലും
ഉം അല്ലെങ്കിൽ അങ്ങാടിയ്ക്ക് എന്ത് സഥാനത്തായാലും കുറച്ച് ദൂരം പോണല്ലോ
ആഹ പെട്ടെന്ന് നമുക്ക് കിട്ടൂലല്ലോ കഴിഞ്ഞാല് ഉം
പെട്ടെന്ന് ആവശ്യത്തിന് പെട്ടെന്നക്കെ വരുന്നേ ആ അതെ ന്ന പിന്നെ ആരെയും ഇങ്ങനെ നോ ആഹ ഞാനും അങ്ങനെ തന്നെയാ ഈ ചാണക- പ്പൊടി ഒക്കെ ഉപയോഗിക്കും ചാണകപ്പൊടി പിന്നെ അതേ മാതിരി ഈ ആടിന്റെ ആടിന്റെ കാഷ്ഠവും മത്തൊക്കെ ആ ആഹ് അതൊക്കെ നല്ലപോലെ ഉണ്ടാവണണ്ട് സാധനങ്ങൾ നലോ താവും അതൊക്കെ ഉപയോഗിച്ചാല് എല്ലാം ഉണ്ടാവണ്ട്
ആഹ നല്ല ഉഷാറായിക്കാണന്നുണ്ടാവും ഉം ക്കെ എന്നിട്ട്
വേറെ പിന്നെ എന്താന്ന പ്രത്യേകിച്ച് ഒന്നുമല്ലല്ലോന്നാ
ആഹ ആ എന്നാ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഉ എന്നാ ശരി എന്നാ പിന്നെ വിളിക്കണ്ട കേട്ടോ ഉം ഉം ഹം